കേൾക്കുന്നുണ്ടോ
ആ കേൾക്കു
ഓഹ്‌ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് തെരക്കിലായിരുന്നോ?
ഞാൻ ഇയിന്റെടെൽ മോൻ ഒന്ന് വന്നി ട്ടുന്ന ആഹ് പിന്നെ അങ്ങനെ പറഞ്ഞിപ്പിച്ച ആഹ് ചെറിയാ മോൻ പ്പോ സ്കൂളൊന്നും അത്യാവശ്യം വെയിലും ഉണ്ട്
ആഹ് ന്ന് ലീവ് ആണല്ലോല്ലെ
അതെ പിന്നെ നിങ്ങളെങ്ങനെ യാത്രെക്കെ പിന്നെ പോവാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്
നല്ല താല്പര്യാണ് യാത്ര ചെയ്താൽ മനസ്സിന് റാഹത്ത് കിട്ടണൊരു സംഭവൊണ് ഭയങ്കര ഇഷ്ടാണ് യാത്ര ചെയ്യാൻ പക്ഷെ വല്ലാതാണ് പോവല്ല് സാമ്പത്തികം വേണല്ലോ യാ ത്ര ചെയ്യണെങ്കിൽ സാമ്പത്തികം പറഞ്ഞ ഘടകം ഭയങ്കരാണ് അത് ഞാൻ അതാണ് എപ്പോഴും മുന്നിട്ടിരിക്ക്ണ്
അതന്നെ ഇപ്പൊ മൊയ്ലാന്മാരും പറയുന്നില്ലേ നമ്മള് ആഹ് യാത്ര പോണം യാത്രക്ക പോയാ മനസ പ്പോ മൊയിലിയാന്മാരും പറയുന്നുണ്ടല്ലോ വയ് ഇതിലൊക്കെ പറയും അതെ ഉം
അതാണ് അല്ല മ്മള മനസ്സിന് റാഹത്താണ് മനസ്സൊക്കെ ക്ലിയർ ആയി ശാന്തമായിരിക്കും യാത്ര ചെയ്ത് വന്ന് കഴിഞ്ഞാൽ റീഫ്രഷായിട്ട് നമുക്ക് വീണ്ടും നിൽക്കുക മനസ്സിനൊക്കെ പക്ഷെ അതിന് സാമ്പത്തികം വളരെ കുറവാണ് അതുകൊണ്ട് വല്ലാതെട് പോവല്ല
ഓഹ് ശെരി ഞാൻ ഇബ്ടെ അങ്ങനെ തന്നെ പിന്നാ
എവിടെക്കെ അങ്ങനെ യാത്രകള് ദൂര ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുല്ലേ
കർണാടക ഭാഗത്തേക്ക ആഹ് അപ്പൊ നമ്മള് അങ്ങോട്ട് പോവും അപ്പൊ പിന്നെ ആടേക്ക് പറഞ്ഞല് ഈ മറ്റേ കാ ഉൾക്കാടില്ലേ
ആഹ് ആഹ് ആഹ്
മുത്തണ്ണ കാട് അങ്ങൻത്തെ കാട് ഉൾക്കാടിലൂടെയാണ് പോ അപ്പ അവടെ ഇങ്ങനെ ബോർഡൊക്കെ കണ ഇങ്ങനാ പുലികള് പിന്നെ ആനകള് ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലം പക്ഷെ പുലികളെയൊന്നും കണ്ടിട്ടില്ല ആനകളെ കണ്ട്ക്ക്ണ്ട് പിന്നെ അതേപോലെ മാന്കളെ കണ്ടിട്ട്ണ്ട് പിന്നെ ഒരു പോത്തില്ലേ ബെല്ലിയൊരു സാധനം കാൽ കാല്മേലൊരു ഗോ അല്ല കാൽമേൽ ഒരു ഗോ നമ്മള് ഈ മൃഗശാലയൊക്കെ പോയാ കാണ്ന്ന കാൽമേലൊക്കെ ഗോൾഡൻ കളർള്ളാ
എൻക്കറിയൂല എന്താന്ന്ല്ലത് ഫോട്ടോല് കണ്ട്ട്ട്ണ്ട് ആഹ്
ആഹ് അങ്ങൻത്തെനെ കണ്ടി ട്ട്ണ്ട് അത് പിന്നെ അട്ത്ത്ന്നല്ല അതക്കെ കൊർച്ച് ദുരെന്ന് നമ്മള്ങ്ങനെ വല്ല ആഹ്
ഉം ഉം ഉം ഉം
അങ്ങനെ കണ്ട്ട്ട്ണ്ട് അപ്പൊ നല്ല രസാണ്
യാത്ര സ് പോണ് നല്ല താല്പര്യന്നെയാണ് പോണം പക്ഷെ വിദേശത്തേക്ക് പോവാല്ണ്ട് ട്ടോ ലീവിന് എടയ്ക്ക് എടക്ക് വെക്കേഷൻ ആയി കഴിഞ്ഞാല് ഹസ്ബൻന്റിന്റെ അട്ത്ത്ക്ക് വിദേശത്തേക്ക് പോകുംന്നല്ലാതെ വേറെ യാത്രകളൊന്നും അങ്ങനെ വല്ലാതെ പോവാറില്ല ന്നാലും ചെറി ചെറിയ ത്രകളൊക്കെ ഉണ്ട്ട്ടോ അങ്ങനെ അട്ത്തട്ത്ത്ല്ലാ ഓരോ സ്ഥലങ്ങളിലോ ബീച്ചുകളിലോ അങ്ങനെയൊക്കെ
അവ്ടെ പോയിട്ട് അബ്ട്ന്ന്ങ്ങനെ എങ്ങനെങ്ങള് കറങ്ങാന് അങ്ങ് ആട്
ആഹ് അവ്ട്ന്ന് അവ്ട്ന്ന് പോം അവ്ട്ന്ന് പോവും ഹസ്ബന്റിന് വണ്ടിണ്ട് അവ്ടെ അപ്പൊ അവ്ട്ന്ന് ഇങ്ങനെ ഒര് യാ ല്ലാ റൗണ്ട് അടിച്ച് കാണും എല്ലാ സ്ഥലങ്ങളും ഇടക്കേടക്ക് പോം പാർക്കില് പോം ബീച്ച് അങ്ങനൊക്കെ ഒരോര് സ് നല്ല ഭംഗിയാണ് അവ്ടോക്കെ വിദേശങ്ങളൊക്കെ കാണന് വല്യ വല്യ കെട്ടിടങ്ങള് നല്ല നല്ലേ
ഓഓ
നല്ല ഭംഗിയാ അവിടെക്കാണ റോഡ്കളൊക്കെ എന്ത് ഭംഗിയ അറിയോ ഇബട്ത്തെ റോഡൊന്നും അല്ല അവടെ അടിപ്പൊളിയാ അല്ല
അവടെ ഒര് സ്ഥലത്തേക്ക് ഒരേല്ലേ ഒരേ ഇതിലേക്കല്ലേ ഓരോ വണ്ടി പോക്ന്നത് ആട്ന്ന് തിര്ച്ച് ഇങ്ങോട് വര്ന്നില്ലല്ലോ അത് ബേറെ വയ്ക്കൂടിയാ
വേറെ അല്ല ആ അതൊരൂ അയ്ക്കൂടിം ചേല റോഡ്കള്ണ്ട് തിരിച്ച് വര്ന്നതും ഉണ്ട്. രണ്ട് റോഡായിട്ടൊക്കെ ഇണ്ട് നമ്മളെപ്പോലെ രണ്ട് ഹൈവേ റോഡ്കള് രണ്ടെണ്ണം ല്ലതൊക്കെ ഇണ്ട് അഹ് ആ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വര്ന്നതൊക്കെ ഉണ്ട് അഹ് വരാത്തത്ണ്ട് വര് ണതുണ്ട് അത് മൊത്തം നാലും മഞ്ചും റോഡ്കള്ല്ലതൊക്കെ ഇണ്ട്
ആ അത് ശരി ഓവറ് അത് ശെ അതാ അവിടെയാണെങ്കില് ഓവറ് സ്പീഡും അല്ല വയ്മ്പരത്തേനെക്കാളും
ആ ഓ സ്പീഡാണ് ഇപ്പഷ് ക്യാമറകള് ഇണ്ട് എല്ലാട്ത്തുംത്ര ക്യാമ ഇത് പവോൻ പാടുള്ളൂന്നില്ല ക്യാമറ നമ്മള ഇവിടക്കെ ടെങ്കിലും എവിടെങ്കിലും എവിടെങ്കിലുംല്ലേള്ളാ അവിടെക്കെ ഏകദേശം മിക്ക സ്ഥലങ്ങളിലും. ഇത്ര ഇതില് അറുവത് മീറ്റർല് കൂട്തൽ പോവാൻ പാടില്ല ന്ന്ല്ലാ ഇതൊക്കെ ഇണ്ട് അവടെ
അങ്ങനല്ലേ അഹ് ശരി ഞാൻ കേട്ട് പിന്നെ നൂറ് മീറ്ററില് എങ്ങാനും. പോവ്ന്ന്ന്നൊക്കെ കേക്ക്ന്ന്ണ്ടല്ലോ
ചെല ചെല സെൽ ത്ത് നൂറില് ചെല സ്ഥലത്ത് എംപല് അങ്ങനെക്കെ ഇണ്ട് കാണ അവടെ എവിടെങ്കിലും സ്കൂളുകളോ അതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടായിരിക്കും. അത് അവടെ അത്ര സ്പീഡ് പോവാൻ പാടൊള്ളൂന്നൊക്കെ പറയ്ന്നത്. അങ്ങനായിരിക്കും. ഉം
അത് ശെരി
അ ഞങ്ങളിവിടെ അങ്ങനെ പിന്നെ ഊട്ടി ആ ഭാഗത്തേക്കൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്.
ഉ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. ഇനിക്ക് പറയുന്ന കേട്ടിട്ടുണ്ട് കണ്ടിട്ട പക്ഷെ എത്രയോ വട്ടം ഞങ്ങൾ അവിടക്ക് പോകാൻ വേണ്ടി റെഡിയവും. അന്ന് ഉ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി റെഡി ആയി നിന്ന്. ബസ് ടൈമിലേക്ക അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സ്ട്രൈക്കോ മറ്റതോ വേറെ എന്തെങ്കിലോ എന്തെങ്കിലും എന്തുകൊണ്ട് അവിടക്ക് എത്തിട്ടില്ല ഇതുവരെ
അത് ശരി നമ്മള് ആഹ് നമ്മള് പിന്നെ ഫാമിലി ആക്കി അയച്ചാ പോയത് ട്രാവലറില് എന്റെ അവിടുത്തെ ഫാമിലി ആ എന്റെറെ അവിടുത്തെ ഫാമിലി ആയിട്ട് ട്രാവൽ ആ പോയി
ഉം
ഭക്ഷണമൊക്കെ ഞങ്ങള് തന്നെ
കൊണ്ടുപോയി ഉം ഉം ഉ
പിന്നെ ചപ്പാത്തിയും പത്തിരിയും ചിക്കൻ കറിയും രാവിലത്തേക്ക് കൊണ്ടുപോയി പിന്നെ ഉച്ചക്കേൾക്ക് പിന്നെ ഏ പിന്നെ ഞങ്ങളൊ ഒരു സ്ഥലത്ത്ന്ന് പിന്നെ പറഞ്ഞഞ് ഏൽപ്പിച്ച് ബിരിയാണി പറഞ്ഞ- ഇത്ര ആൾക്കാർക്ക് ഇത് വേണംമേന്നുള്ള ബിരിയാണി പറഞ്ഞ് എൽപ്പിച്ചിട്ട്. പോകുന്ന വൈക്ക് ആ ചെമ്പ പൊട്ടിക്കാത്ത ചെമ്പങ്ങ തന്റെ വണ്ടിയിലേക്ക് കയറ്റി.
ഓഹ്
ഉച്ചക്കറത്തോ പിന്നെ അങ്ങനെ കഴി രാത്രി പിന്നെ ആ രാത്രിയും പിറ്റേന്ന് നമ്മള് പിന്നെ പുറത്തു നിന്ന്ന്നെ ആാക്കി
ഉം ഉം
അതെതെ
ഉം അങ്ങനെയൊക്കെ പോവ്വുണ്ട് ചെല ചെല വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോൾണ്ട് അവിടുക്കാണ്ട് എത്തിയിട്ടില്ല
എന്നാല് നമ്മള് പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ സ്ഥല വേറെങ്ങനെ പ്രത്യേകിച്ച് ചാട അങ്ങനെ വേറെ കാണാനു ഒന്നുമില്ല പിന്നെ തണുപ്പാണ് ആ നല്ല തണുപ്പാണ് നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്താണ് നമ്മൾ പോയത്
അങ്ങനെ പറണ് കേട്ടിട്ടാ അവിടെക്ക് പോകണംന്ന് ആഗ്രഹം ഭയങ്കര ഉണ്ട് പക്ഷെ ഇവിടെന്ന് എത്തുകന്നറിയില്ല പോണം ഉ
അതെ അതെ തന്നെ നമ്മള് പോണം അതെ നമ്മൾ ആഗ്രഹിച്ചാല് അങ്ങ് പോ പോണം പോണെന്ന് അതന്നെ പോണം പോണം പറഞ്ഞോണ്ടിരുന്ന ആതെ ഞങ്ങള് അങ്ങനെയാ ഇരുന്നത് കൊറെ പോണം പോണം പോണന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ അങ്ങ് എറങ്ങി
ഉം
അങ്ങനെ അങ്ങനെ എറങ്ങിട്ടുണ്ട്
ഇ ഇതാ പോണേന്റെ എടക്ക് ഒരു യാത്ര ചെയ്യാണ്ട് ദൂരത്തേക്ക് രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് അപ്പൊ അങ്ങനെ പോണം വിചാരിക്കുന്നുണ്ട് ആഹ് ഞങ്ങൾ മാത്രം ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സുകളും
ആഹ് ആഹ് ഓരോ ഫാമിലി
ഉം ഓരോ ഫാമിലി
ആഹ് ആഹ് അത് ശരി നിങ്ങള് എങ്ങനാ എങ്ങനാ ട്രാവലർ ആയിട്ടെല്ലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ വണ്ടി
ഇട്ടല്ല ഓരോരുത്തരും ഓരോ വണ്ടി എടുത്ത് കോഴിക്കോട് എത്തിട്ട് അവിടെന്ന് ട്ട്
അവിടെന്ന് വേറെ സ്ഥലത്തേക്കാണ് പോവുക അങ്ങനെ അല്ലാതെ ഒറ്റ വണ്ടിയില് പോയാല് നമക്ക് മെതലാവില്ല ക്യാഷ് ഒരുപാട് വേണ്ടിവരും അപ്പെ ട്രാവലർ അവിടുന്ന് വിളിച്ചിട്ട്
ആഹ്
ആഹ് അവിടെന്ന് വിളിക്കും ഇവിടുന്ന് നമ്മൾ ഓരോരുത്തര് സപ്പറേറ്റ് അവിടെക്ക് എത്തുക അങ്ങനെ ആയത് തന്നെ ആഹ് നല്ല ആഹ് നല്ല പ ഒരു ദിവസം പതിനഞ്ച് ഒരാൾക്ക് പതിനഞ്ച് പതിനാറ് പതിനയ്യായിരം റു പിന്നെ വരും ഒരാക്കാന്നെ ചെലവ് ഉം പോവാന് അങ്ങനെ വെരുന്നുണ്ട് അപ്പം രണ്ട് മൂന്ന് ഫാമിലി ഉണ്ട് ഓൽക്കൊപ്പം കൂടി വരുമ്പോ ഒരുപാട് വരും പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ പാട് വരണ്ടേ അങ്ങനെ നമ്മള് രണ്ട് മൂന്ന് നാല് ഫാമിലി നമ്മള് പിന്നെ ആളുകളും ഒണ്ടല്ലോ നാല് മൂന്ന് കുട്ടികളും ഹസ്ബൻഡ് നമ്മൾ ഒക്കെ കൂടി അഞ്ച് അഞ്ചാള് തന്നെ നമ്മള് തന്നെല്ലേ സീറ്റിന് കണക്കാക്കി ഉ അപ്പൊ അതിന് അനുസരിച്ച് പിന്നെ ഫുഡുകളും ഒക്കെ വേണ്ടേ നമ്മള് കുട്ടികളാണ് പറഞ്ഞിട്ട് കാര്യയില്ലല്ലോ ഓലിക്കയിട്ടുള്ള ഫുഡ് ഓലിക്കായിട്ട്‌ തന്നെ വേണ്ടേ
നമ്മള് പോകുമ്പഴുള്ള രാവിലത്തെ ഫുഡും ഉച്ചക്കലത്തെ ഫുഡും നമ്മള് കയ്യില് കരു ആഹ് ഒരു എക്സ്പെൻസ് നമ്മക്ക് കെറയ്ക്കാം
കൊറക്കാം ആ ശ അത് ശരിയാണ് പക്ഷെ ആ ഹസ്ബൻഡുമാരൊന്നും നമ്മള് പറഞ്ഞ മാതിരി ആവില്ലല്ലോ ഓൾക്ക് അതൊക്കെ പോണത് അവിടെന്ന് അവിടെന്ന് എൻജോയ് ചെയ്യണം അതൊക്കെ എൻജോയ്മെന്റിൽ പെട്ടതാണ് ഇത് ഒന്നും നമ്മള്ക്ക് ബുദ്ധിമുട്ടായി കൊണ്ടു വോണ്ടാന്ന് കാഴ്ചപ്പാടാണ് അപ്പൊ അതുകൊണ്ട് ഓലോട് പിന്നെ നമ്മള് ഉം ഇതാക്കിട്ട് കാര്യയില്ല അപ്പൊ അങ്ങനെ പോവാ
അ നമ്മള് പിന്നെ ഇത് നമ്മക്ക് എടങ്ങാറാണ് സംഭവം
വർഷത്തി എന്നെങ്ക ഒരിക്കല്ലേ ഉള്ളൂ ഒക്കെയാണ് ഓലെ കാഴ്ചപ്പാടില്
ആഹ് ഉം
പോവാന്നുള്ള ഇതിൽ അങ്ങനെ പ്ലേൻ ഇട്ടതാണ് ഇപ്പം അങ്ങനെ പോയി വരണം
ആഹ് ഉം അതാ നല്ലത് ഒരു കണക്കിന് അങ്ങനെയാ നല്ലത്
ഉം മാക്സിമം എൻജോയ് ചെയ്യണം അല്ലാതെ പോയി- റിസ്ക് എടുക്കാനൊന്നും ആവില്ല ഏഹ് അതൊക്കെ ആ കാഴ്ച പ്പാടാണ് വരുന്നത് അതുകൊണ്ട് പിന്നെ നമ്മൾ അതിൽ യോജിക്കുന്നു കൊണ്ട ആഹ് കൊടുക്കല് ആ ഒക്കെ ഞമ്മള് ഏറ്റെട് ഒക്കെ പാട് എല്ലാഉത്തരവാദിത്വ ഞമ്മള് ഏറ്റ ടുക്കണം അപ്പോൾ - ണ്ടുപോകുമ്പോം പ്ലേറ്റുകള് സാധാ പ്ലേറ്റ് പാട നമ്മള് കടലാസ്പ്ളേറ്റ് ഒന്നും അവിടെ എവിടെ ഇടാൻ പാടില്ലല്ലോ
ഇല്ല അതിനൊക്കെ ഒരു കവറ് വേറെ കരുതണം
ആ അതൊക്കെ ശ്രദ്ധിക്കണം ഗ്ലാസുകൾ കരുതണം മറ്റേ നമ്മൾ ഹോട്ടലാണ്ട് കയറിയ കുട്ടികൾ ഇല്ലോ ഉണ്ടാട്ട നമ്മള് വല്യവരാണ വെച്ചാൽ നമക്ക് എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം കുട്ടികള ഇല്ലണ്ടാവുമ്പോൾ എങ്ങനെയാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനൊലോ റെഡി ആവില്ല അപ്പ അങ്ങനെ എൻജോയ് മാക്സിമം പോണത് എൻജോയ് ചെയ്യാനാണ് അതാണ് രസനുള്ള ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞ ഇങ്ങനെ പോവാണ് പോവയാണ്
പക്ഷെ
ദൂരയാത്ര എവിടെയും പ്ലാൻ ചെയ്യുണ്ടോ?
ഇല്ല ഇനിയിപ്പ വെക്കേഷന് ഒക്കെ ഇനിയിപ്പൊ ഒരു കൊല്ലം കഴിയണം
കുട്ടികൾക്ക് ക്ലാസ്സായി മോക്ക് ക്ലാസ്സ് തുടങ്ങിട്ടുണ്ട് പക്ഷെ എന്നാലും രണ്ടു ദിവസം ഹസ്ബൻഡ് വന്ന ടൈം അല്ലേ ഇനി രണ്ടു ദിവസം ലീവ് ആക്കാന്നാ വിചാരിച്ച ത് രണ്ടു മൂന്ന് ദിവസം വേണ്ടി വരും ഒരു ശനി ഞായറും വെച്ചിട്ട് അങ്ങനെട്ട ലീവാക്കി പോണ്ടിവരും
ആഹ നമ്മളപ്പ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല പിന്നെ, ഒരു പ്ലാനിങ് നടക്കയാണെങ്കിൽ ഒരു വർഷം മുന്നേ നടക്കണ്ടരും ഒരു യാ ത്ര പോകണെങ്കിലും എന്നല്ലേ പിന്നെ നമ്മള് വിചാരിക്കുമ്പ പോകാനാവുള്ളു
അതും ശരിയാണ് പിന്നെ അതിനനുസരിച്ച് ഒരു വർഷം മുന്നേ നമ്മൾ സാമ്പത്തിക റെഡിയാക്കിവെക്കേണ്ടി വരും അത്രയും വേണ്ട നമ്മൾ ഓരോ സിറ്റുവേഷനിൽ പോണല്ലേ
ആഹ് അതെ അതെ
പൈസകൾ ഒരുപാട് ആവശ്യണ്ടാവിടെ
ഉം എന്നാ ശരിട്ടാ